ഹലോ ഹലോ എന്തൊക്കെ എന്താണ് ബ്രോ
എന്താ നല്ലവർത്താനോ എന്താ എന്ത് പാട്
എന്താ നല്ലതന്നെ എവിടെപ്പ ഉള്ളേ
ഞാനിപ്പോ നാട്ടിലില്ല പൊറത്താണ് നിലവിൽ കേരളത്തി ഇത് തന്നെ
കേരളത്തിലല്ല അപ്പൊ കേരളത്തിന്റെ പൊറത്തായരിക്കുല്ലേ ആ അവിടെക്കെ എന്താ ജല നമ്മടെ വെള്ളത്തിനെറി- പക്ഷേ വെള്ളക്കെ എന്തോടെ പാട്
വെള്ളം ന്താ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവാറില്ല ക പൊതുവെ കാരണം ഇതമ്മടെ ജലനിരപ്പിന് തായാണ് കടലിലെ
ആ ആ പ്പൊ ജലത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ ആവുല്ലെ അപ്പൊയി നമ്മളി വേനൽക്കാലത്ത് നമ്മെള് കേരള- ത്തിലുള്ള ഒരു ഏ പ്രകൃതി അതായത് വേനൽക്കാലത്ത് വെള്ളംവറ്റ വറ്റിപ്പോകുന്ന അവസ്ഥ നമ്മടെ മഴക്കാലത്താണെയാണ്ട് പ്രളയാവുന്ന രീതിലൊള്ള- ഇത്തരമൊരു ഏ പ്രതിഭാസം അവിടില്ല
ഇല്ലല്ല ഈ ആസാമിനെ സംബന്ധിച്ചെന്നറഞ്ഞാ ആസാമില് എപ്പഴും വെള്ളം കിട്ടുന്നുള്ളാണ് എപ്പഴും വെള്ളം ലഭിക്കുന്നുള്ളാണ് കാരണേന്താച്ചാൽ ഇത് ജലനിരപ്പിന് തായാണ് നമ്മടെ കടൽ തീരത്തുള്ള ജലനിരപ്പിന് താഴെയാതണ്ട് തായെയായതൊണ്ട് തന്നെ ഇവിടെ എപ്പൊഴും മീൻകുളങ്ങള് അല്ലാെന്നുണ്ടെങ്കില് ഇവിടൊള്ളബ്ര- ബ്രഹ്മപുത്ര പുയ അതൊക്കെ എപ്പഴും മുയുവനായിട്ട് നെറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചാണ്കാണൻഴിയണത് ഇവടെ കർഷകരായിട്ടും അവടെ പാടത്ത് പാടങ്ങളിലൊക്കെ നിലവില് എല്ലാ പാടങ്ങളിലും വെള്ളം നിറണ്ട അവസ്ഥയാണ് കാരണം ഇപ്പൊ നിലവിലിവിടെ വേനൽക്കാലം ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ പാടങ്ങളിലും മെയ്ൻ- കുളങ്ങളിലും അല്ലാങ്കിൽ ബ്രഹ്മപുത്ര ആവട്ടെ എല്ലാവിധ പൊഴകളിലും നദികളിലൊക്കെ വെള്ളം നേരണ്ടവസ്ഥയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളന്നുള്ളത് ഒരു നമ്മുടെ ഒരു പ്രകൃതിദത്തമായ കുറെ വ്യതിയാനങ്ങൾ സംഭവിക്കണ ഒരു നാടാണ് നമുക്ക് ഏഹ് ജനുവരി മാസമാവുമ്പോ അവിടെ അല്ലാെന്നരിക്ക ഡിസംബർ മാസാകുമ്പൊ തണുപ്പ് കാലം പിന്നെ ഇപ്പൊ ജൂൺ ജൂലൈ ആവുമ്പൊ മഴക്കാലം അതിന്മുമ്പായിട്ട് മവനൽക്കാലം അങ്ങനെ ഒരു സംവിധാനമാണ് പ്രകൃതി സംവിധാനമാണ് കേരളത്തിലുള്ളതെങ്കിലും ആസാമിനെ സംബന്ധിച്ച് അങ്ങനൊരു സംവിധാനം ഇല്ല ആസാമില് നെലവില് ചൂടുകാലാണ് ഇപ്പൊ നല്ല കാലാണ് അങ്ങനത്തെ ഒരു സംവിധാനുള്ളത് പിന്നെ ഡിസംബർ ജനുവരി സമയത്ത് അവിടെ പ്രകൃതിദത്തമായ അല്ല നമ്മടെ എല്ലാ സ്ഥലത്തുള്ളതു പോലെതന്നെ തണുപ്പ് കാലം ഇങ്ങനെ ഒരു സംവിധാനാണ് ആസാമിലിള്ളത് അപ്പ ആസാമിൽ എപ്പഴും ഈ മീൻകുളങ്ങൾ അല്ല പാട പാടങ്ങളായതൊണ്ട് ന്നെ എപ്പഴും വള്ളത്തിന് ബുദ്ധിമുട്ടാറില്ല എപ്പളും വെള്ളം നല്ല രീതിൽ ലഭിക്കും
ആഹ് അതെ ബ്രോ ഞ ഇത് ബ്രോ ഇത് അവിടുത്തെ അവസ്ഥ പറഞ്ഞപ്പോ നിക്ക് ഓർമ്മന്നത് നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് കാരണം വേനൽക്കാലത്ത് വളരെയധികം വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന പല ഏ ഏരിയകളിൽ മ്മക്ക് വ ത്തകളിലൂടൊക്കെ നമ്മ കാണല്ണ്ട് കാരണം പല രീതിയില് ഏഹ് വെള്ളം വെള്ളം വെള്ളം കിട്ടാതെ അതുപോലെ തന്നെ വെള്ളത്തിന് ക്ഷാമം നേരിട്ടുകൊണ്ട് വേനൽക്കാലങ്ങളിൽ ശക്തമായ ചൂടുള്ള സമയാണല്ലോ അപ്പൊ ആ ഒരു സമയത്ത് മ്മടെ കേരളത്തില് കേരളത്തിന്റെ അവസ്ഥ നോക്കാണെങ്കി വളരെയധികം ആ ഒരു വേനൽക്കാലത്ത് വളരെയധികം പരിതാപകരമാരിക്കും വെള്ളത്തിന്റെ ഒരു ദൗർലഭ്യം എല്ലായിടത്തും ഏഹ് നിലച്ച് നിൽക്കും എന്നുള്ളാണ് കാരണം അത്രത്തോളം വെള്ളത്തെയും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവും നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് നമ്മ കുടിവെള്ളപ്രശ്നാണ് മറ്റു ഏഹ് മറ്റു ഉപയോഗങ്ങക്കുള്ള വെള്ളം ഏഹ് ഇപ്പ കാര്യങ്ങക്ക് വേണ്ടിയുള്ള വെള്ളവൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിലും കുടിവെള്ളം എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണല്ലോ കാരണം കുടി മനുഷ്യന്റെ ജീവ ജീവൻ നിലനിർത്തുന്നതിന് ഒരു പ്രധാന പങ്കും ഏ ജലത്തിനുണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം പകുതിലേറെ ഭാഗത്ത് ഏഹ് ജലമുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാരാക്കെ പറയുന്നത് അത് അപോലെതന്നെ ഏഹ് അമ്മുടെ ഈ ഒരു ഈ മ്മടെ കേരളത്തിന്റൊരു പ്രകൃതി അനുസരിച്ച് നോക്കുമ്പൊ വേനൽക്കാലത്ത് വളരെയധികം ഏഹ് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരികെ എന്നാ മഴക്കാലത്ത് നോക്കാണെങ്കില് നേരെ തിരിച്ചുള്ളരൊവസ്ഥയാണ് കാരണം അത്രത്തോളം ഏഹ് ആ ഒരു സമയത്ത് ഏഹ് മഴക്കാലാവുമ്പൊ വളരെയധികം ണ്ട് മഴണ്ട് പെയ്തിട്ട് ഒരു പ്രളയ രീതിയിലുള്ള ഏഹ് വ്യവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ആ ഒരു ഇത് നോക്കുക രണ്ടായിരത്തിപതിനെട്ടിലെ പ്രളയൊന്നും കേരള ജനതയ്ക്ക് മറക്കാൻ പറ്റാത്തൊന്നാണല്ലോ വെള്ളാണ്ട് അടിച്ച് കേറി പലരുടെയും വീട് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പല കാര്യങ്ങൾ ക്ക് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് വീട് നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് എൻറെ സമ്പത്തുകളടക്കം നഷ്ടപ്പെട്ട പലരുംണ്ട് അപ്പോ ജലോന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തെ വളരെധികം സ്വാധീനിക്കുന്ന ഒരു കാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ
അതെ അതെ ഇങ്ങള് കേരളത്തിന്റെ അവസ്ഥയും ആസാമിന്റെ അവസ്ഥയും താരതമ്യം ചെയ്ത് പറഞ്ഞപ്പഴാണ് എനിക്കെന്റെ കുട്ടിക്കാലം ഓർമ്മന്നത് പണ്ടങ്ങളൊക്കെ ഇന്റെ പെരെന്റെ തൊട്ട്തായ പൊയയാള്ളത് അതായത് പാണ്ടിക്കാടാണ് എന്റെ ഏരിയ അവിടെയുള്ള ഒലിപ്പുയും വേറെ പൂ പുയയും കൂടി ചേർന്നിതാണ് നമ്മള് കടലുണ്ടി പുഴ ഉണ്ടാകുന്നത് അപ്പൊ ഈ കടലുണ്ടി പുഴ ഞങ്ങൾ വേനൽക്കാലായ ഞങ്ങളെല്ലാവരും നമ്മ വീട്ടിലുള്ള പൊതപ്പ് കാര്യങ്ങള് അലക്കാലാനിള്ള എല്ലാവിധ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും പുയേക്ക്കൂടല് കാരിണിനിക്ക് ഓർമ്മ വന്നത് പിന്നെ അത് കഴിഞ്ഞേനേഷം കുടിവെള്ളത്തിന് വേണ്ടിട്ട് കെൺറ്റ് എല്ലാ കിണറും പൊയകളൊക്കെ വറ്റിയ സമയത്താണ് നമ്മടെ സർക്കാരിന്റെ കീലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമസഭക്ക് കീലിൽ എല്ലാ വീടുകലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതി നമ്മുടെ മുതിർന്ന നേതാക്കൾ ആവിഷ്കരിക്കുകയും അങ്ങനെ ഒരു പദ്ധതിയിലൂടെയാണ് ഞങ്ങളെ നാട്ടിലെ ജനങ്ങള് കുടിവെള്ളത്തിനുള്ള ക്ഷാമ പരിഹരിക്ക ക്കുക്കെചെയ്തത് പിന്നെ ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയം നമ്മള് വെള്ളം വെള്ളം നമുക്ക് വേൽക്കാലാമ്പൊ വെള്ളം ആവശ്യമാകുണ്ടെങ്കിലും അതിനു ശേഷമുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ നമ്മൾ നന്നായി പേടിക്കാറുണ്ട് ഇപ്പഴത്തെ കുറച്ച് രണ്ടായിരത്തി പതിനെട്ട് ശേഷം രണ്ടായിര പതിനെട്ടിലുള്ള പ്രളയം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വയനാട് മറ്റു കുന്നുമലകളള്ള പ്രദേശങ്ങളിലള്ള ഏഹ് ഭൂമികുലുക്കം അല്ലാന്നുണ്ടെങ്കി ഭൂമി ഇടിച്ചില് മണ്ണിടിച്ചില് എന്നുള്ള ദുരന്തങ്ങളൊക്കെ നമ്മള് കണ്ടതാണ് അത് കഴിഞ്ഞതിനേഷം നമ്മുടെ നാട്ടുകാർക്ക് കേരള ക്കാർക്ക് മയക്കാലം അല്ലലന്നൊണ്ടങ്കിൽ ഇങ്ങനെയുള്ള അമിത വെള്ളം കിട്ടുന്ന ഒരവസ്ഥ കാണുമ്പം ഞമക്ക് വളരെ പേടിയാണ് സ്വന്തം കുടുംബം നഷ്ടപ്പെടുന്നത് സ്വന്തം കൂടപ്പെറപ്പ് നഷ്ടപ്പെടുന്നത് സ്വന്തം സമ്പാദ്യം നഷ്ടപ്പെടുന്നത് സ്വന്തം വീട് മറ്റു സ്വന്തം കലാലയങ്ങൾ നഷ്ടപ്പെടുന്നത് ഇതൊക്കെ ഒക്കെ കണ്ട് ഒരു വേദന സഹജമായ ഒരു അന്തരീക്ഷങ്ങളായിരുന്നു കയിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ നമ്മള് വേനൽക്കാലം അല്ലാന്നൊണ്ടെങ്കില് ഈ ജലം എന്നുള്ളതിനെപറ്റിക്കെ സംസാരിക്കുമ്പോൾ നമ്മള് നമ്മുടെ സർക്കാരിന്റെ കൂടുതൽ പദ്ധതികളിലേക്കമ്മള് നോക്കേണ്ടതിണ്ട് കാരണം ജലം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവര് അല്ലാന്നുണ്ടെങ്കില് ഇതുപോലെയുള്ള ഏഹ് കാടായ നെലമ്പൂര് പോലത്തെ പ്രദേശങ്ങളിലേക്കുള്ള സർക്കാരിന്റെ ഓരോ കൈ സഹായങ്ങള് ജലം കിട്ടാത്തുമ്പുള്ള അവസ്ഥകള് അവരെ സഹായിക്കുന്ന കുറെ പദ്ധതികള് അതൊക്കെ മ്മള് ചർച്ചചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണല്ലേ
അതെ തീർച്ചയായിട്ടും കാരണം ഏഹ് ഞമ്മടെ സർക്കാർ ധാരാളം പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരം വേനൽ കാലങ്ങളിലൊക്കെ ഏഹ് വെള്ളം എത്താത്ത ഏരിയകളിലേക്കെക്കെ പ്രദേശങ്ങളിലേക്കെക്കെ വെള്ളം എത്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിവെള്ളത്തിന് പ്രശ്നൊള്ളവർ ഒക്കെ വാഹനങ്ങളിലൂടെയുള്ള ആ ഒരു പദ്ധതികളെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത്തരം പദ്ധതികളൊക്കെ അതിന്റെ ഉദാരണമാണ് നമുക്ക് നമുക്കറിയാം നമ്മുടെ ഒരു വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ അതിന് വ്യക്തമായ ആ ഒരു പ്ലാന് രീതിയില് എല്ലാ എല്ലാ വീടുകളും ള്ളക്കും കുറ അതുവഴി കുടിവെള്ളം കു കുടി വെള്ളം വെള്ളം അതിലൂടെ ക അതിലൂടെ നൽക്കി കൊണ്ട് ഒരു പദ്ധതി ഈ ഒരു പദ്ധതിയാണ് കേരളത്തില് പലപ്പോഴും ഉപയോഗിച്ച കൊണ്ടിരിക്കുന്നത് വെള്ളമില്ലാത്ത ധാരാളം വീടുകളൾ ഉണ്ടാകും ഒരു പക്ഷെ കിണറോ അതുപോലെ തന്നെ കുഴൽ കിണറോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത വീടുകളില് പല വീടുകളിലും പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിലുള്ള വീടുകളില ഒക്കെ ഈ ഒരു സ സർക്കാരിന്റെഈ ഒരു വാട്ടർ വെള്ളത്തിന്റെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ പലരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്
അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷമാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നുള്ള പേരില് നമ്മുടെ പ്രധാനമന്ത്രി അല്ലാണ്ടെങ്ക നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴില് പുതിയൊരു പദ്ധതി കൊണ്ടുവരുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നുള്ളത് അത് നമ്മുടെ താഴെ ത വട്ടിലുള്ള എല്ലാ വീടുകൾക്കും എത്തിച്ചിട്ടുണ്ട്ന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് എല്ലാ ജനങ്ങൾക്കും എത്തിക്കുകയും പക്ഷേ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലൂടെ വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു വർഷത്തോള സമയമെടുക്കുന്നതുള്ളതാണ് സർക്കാർ പറയുന്നത് അപ്പൊ ഇതിന് മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് മുമ്പ്ണ്ടായിരുന്ന മറ്റൊരു സംവിധാനത്തെ പറ്റിയാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചത് കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ലൈൻ പൈപ്പ് എന്നുള്ള സംവിധാനം ഈ ലൈൻ പൈപ്പ് സംവിധാനത്തിലൂടെ ഇന്ത്യ വീട്ടിൽ അടക്കം ഞങ്ങൾ വേനൽക്കാലത്ത് വെള്ളം ഉപയോഗിച്ചൊ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൾ നമ്മൾ കേരളത്തിനെയും അതുപോലെ തന്നെ ആസാമിനെയും താരത്യം ചെയ്യുമ്പോ ആസാമിലും ഇതുപോലെയുള്ള ഇപ്പൊ ഇവർക്ക് വേനൽക്കാലംമാണെന്നുണ്ടെങ്കിലും പക്ഷെ വെള്ളത്തിന് ക്ഷാമൊന്നുമില്ല എന്നിരുന്നാലും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചൽ ഒരു മൂന്ന് ദിവസത്തിലേറെ ഏ ദിവസങ്ങളില് അവർക്ക് വൈകുന്നേരം ഒരു നാല മണി അല്ലെങ്കിൽ ഒരു അഞ്ച മണിന്റെ ഇടയിലായിട്ട് ഈ ലൈൻ പൈപ്പ് പ പദ്ധതിയിലൂടെ അവർക്ക് എല്ലാ വീടുകൾക്കും വെള്ളം എത്തുന്നുണ്ട് അത് സാധാ നമ്മള് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന വെള്ളമാണ് നമ്മുടെ ഇ വസ്ത്രങ്ങൾ അലക്കാൻ അല്ലാണ്ടെങ്കിൽ വാഹനം കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധാ പുറത്ത് വെള്ളമല്ല നേര മറിച്ച് നമ്മള് കുടിക്കാൻ ഉപയോഗിക്കുന്ന ശുദ്ധമായ വെള്ളമാണ് ഇവിടെ ആസാമിൽ ഓരോ പൈപ്പുകളിലും എത്തുന്നത് അപ്പൊ ഇതുമായി ഞാാന് ഞാനിപ്പോ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെയുള്ള ഒരു വീടാണ് നമുക്ക് തന്നിട്ടുള്ളത് ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെുള്ള ജനങ്ങളൊക്കെ പറയുന്നത് ഇതുപോലത്തെ സംവിധാനങ്ങൾ കേരളത്തില ഉണ്ടോ അവർ കേരളത്തെ സർക്കാരിന അവർ കളിയാക്കാണ് അപ്പൊ അവർക്കിതറിയില്ല ഇത് കേന്ദ്ര സർ സർക്കാരിൻറെ ഒരു പദ്ധതിയാണ് ഇത് കേന്ദ്ര സർക്കാാരാണ് ഇത് ഓരോ നാട്ടിലും ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കുന്നത്ന്ന് അറിയില്ല അപ്പൊ ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു എൻറെ നാട്ടില ഉണ്ട് എൻറെ വീട്ടിലടക്ക ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളരു രീതിൽ ഞാൻ അവരോട് സംസാരിച്ചു
അതെ തീർച്ചയായിട്ടും നഞമ്മളിപ്പോ ജല വെള്ളത്തെ കുറിച്ച് പറയുമ്പോ വെള്ളത്തിന്റെ ഉപകാരങ്ങളെ കുറിച്ച് പറയാതെ നമുക്കരിക്കലും അത് അതിനെ പൂർത്തിയാക്കാൻ കഴിയ എന്നുള്ളതാണ് കാരണം വെള്ള ർ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞതു പോലെ തന്നെ മനുഷ്യ ശരീരത്തിലൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏർ വെള്ളത്തിറെ അംശമാണ് അതുപോലെ തന്നെ നമ്മള് വെള്ളത്തിന് കൂടുതലായിട്ട് വെള്ളത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു സമയവും മനുഷ്യന്റെ ജ ജീവൻ നിലനിർത്താന് ഭക്ഷണം ഇല്ലെങ്കിലും ജീ ജീവൻ നിലനിർത്താം പക്ഷെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കില് മനുഷ്യൻ മരിച്ചു മരണത്തെ മുഖാമുഖം കാണുന്നൊരു രീതിയിലേക്കാണ് വെള്ളം ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് കാരണം അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം അത്തരമൊരു സന്ദർഭങ്ങളെല്ലാം ഉണ്ടാകരുത് എന്ന് കൊണ്ട കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പല രീതി രീതിയിലുള്ളഹ പദ്ധതികളൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരി കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ ഈ പൈപ്പ ഇയും പദ്ധതിയൊക്കെ അതൊക്കെ സർക്കാർ ജനങ്ങളുടെ ഉമ ഉന്നമനത്തിനായി ജനങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പ വരുത്താനായി ഏഹ ഉണ്ടാക്കിയ പദ്ധതികളാണല്ലോ
അതെ അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുടിവെള്ള പദ്ധതി എന് ഓരോ ഇ എല്ലാ ഡോക്ടർമാരും എല്ലാ എന്ത് രോഗം വ എന്നാലും പറയുന്നത് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്നുള്ളതാണ് മല്ലപ്പിത്തം അല്ലന്നെങ്കിൽ പനി അങ്ങനത്തെ ചെറിയ രോഗമാണെന്നുണ്ടെങ്കിൽ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ കുറവ് കാരണമാണ് ഓരോ രോ ണ്ടാവുള്ളതാണ് പറയുന്നത് ഇപ്പോ ഓരോ ദിവസം എത്ര അളവിൽ വെള്ളം കുടിക്കണം എന്നുള്ളത് ഓരോ ഡോക്ടർമാരും എല്ലാ സ്കൂളുകളിലും എല്ലാ കലാലയങ്ങളിലും എല്ലാവിധ ആശുപത്രികളിലും എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറയുന്നതാണ് പക്ഷെ ആരും അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളം എന്ന ത് വളരെ രോഗാവസ്ഥ കൂട ഒരു നാടായി മാറേണ്ട ഒരവസ്ഥ വന്നിത് അപ്പ നുക്ക് ഇത് വെള്ളത്തിനെ കുറിച്ച് പ അറിയുമ്പോ കൊറേ സംസാരിക്കേണ്ട സമയമാണ് നമുക്ക് സമയപരിധി ഇണ്ട് ഞമക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാൻല്ലേ ഓക്കെ ഓക്കെ നന്ദി നന്ദി